ആ പിന്നെ എന്തട്ക്കായിര്ന്ന്
ഇവടങ്ങന ഓരോ പണിയിലായിരുന്നു
ആണോ, മഴയുണ്ടോ
ആ മഴ ഇന്നു നല്ല നല്ല മഴപെയ്തു മക്കള് സ്കൂൾക്ക് പോണ സമയത്ത്
അല്ലേ ആ ഇവടെ ഇപ്പഴും മഴയാട്ടോ
ആ ഓക്കെ ആ മഴ മഴയായ നമുക്ക് അലക്കാനും നമുക്കു പൊർ ത്തർങ്ങാനും കഴിയൂല ലെ
അല്ലേ അതെ ഞനപ്പ വിചാരിച്ചേ ഇന്ന് മഴക്കല്ലേ അപ്പ ചായടെ കൂടെ എന്തെലും കടിയാക്കാലോന്ന് വിചാരിച്ചു ഞാനെ ഉഴുന്നു വട ഇണ്ടാക്കാലോന്ന് ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു
അത് ശരിയാണ് ആ
ഇങ്ങനെ വെർതെ ഇരിക്കുന്ന ആ എന്തേലും ഇതുപോലക്കെ പലഹാരങ്ങളൊക്ക ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാ
മഴ ഒക്ക ആവുമ്പ നല്ലൊരു, അതൊക്കെ കഴിക്ക നല്ലൊരു രസ ടേസ്റ്റായിരിക്കും
ആ അതെ അതെ അവടെ അങ്ങനെയൊക്കെയുണ്ടാക്കൊ
ഓ ഇവിടെയുണ്ടാക്കാറുണ്ട് മക്കളി സ്കൂളിൽ നിന്നു വരുമ്പോ എന്താണ് പിന്നെ എന്താണുകാര്യം, എന്താണുകാര്യം എന്നു ചോദിക്കുമിങ്ങനെ അവരുവരുമ്പോ എന്തേലും കാണും അല്ലെങ്കിൽ അവരു കരച്ചിലായിരിക്കും
ആഹ് ആഹ് ആഹ്
ആഹ്
ഉം എനിക്കാണേലിങ്ങനെ ഫുഡൊക്കെയുണ്ടാക്കുന്നതു ഭയങ്കരയിഷ്ടമാ കേട്ടോ അതുണ്ടാക്കിയിട്ട് എല്ലാ വർക്കും കഴിക്കാൻ കൊടുക്കുന്നതെന്നിട്ട് അവരതുനല്ലാന്ന് പറയുമ്പോ നമുക്കിപ്പോ ഒരു സന്തോഷ വാല്ലേ ആഹ് ഇത് കൊള്ളാവല്ലോ എന്ന് പറ ഉംഎന്നിട്ട് ചില സാധനംഎന്തൊക്ക യോ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും എന്തേലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്തൊക്കെയിനി ചേർക്കണം അല്ലെങ്കി ചേർത്തതെന്തെങ്കിലും കൂകൂടിപ്പോയോ അങ്ങനെ നമ്മളു ചോയിച്ചു മനസ്സിലാക്കും കേട്ടോ അതൊക്കെയെനിക്കു ഭയങ്ക ഏറ്റവും കൂടുതൽ നമ്മളു ചെയ് ആഹ്‌ വയ്ക്കും വയ്ക്കും
ആഹ്
അപ്പ ഏറ്റവും കൂടുതലുഅവരു കഴിച്ചിട്ട് ആഹ് ഇതു കൊള്ളാം സൂപ്പർ എന്നുപറയുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷം
ആഹ് അത് നമ്മളെ മനസ്സിനൊരു സന്തോഷായിരിക്കും
അതെ ഞാൻ നോക്കിയിട്ടിപ്പം കൂടുതലും പേരും പുറത്തുന്നാന്നു തോന്നുന്നല്ലേ ഫുഡ്
ആഹ് ഇപ്പൊ പുറത്തു നിന്നാണധികം അധികം പേരും കഴിക്കുന്നേ അ അത് അതെല്ലാംടേസ്റ്റ് ന്നും പറഞ്ഞു പക്ഷേ യതുഭയങ്കര നമുക്ക് കേടുകളും ദോഷവാണ് നമ്മക്ക് നമ്മുടെ ശരീരത്തിനു തന്നെ ദോഷകരമാണ് അതു നമ്മളാലോചിക്കുന്നില്ലല്ലോ
അല്ലയവരീ ഭക്ഷണത്തിനെ രുചികളുകൂട്ടുന്ന പദാർഥങ്ങളൊക്കെ ചേർക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെയതു പോലൊന്നും ചേർക്കില്ലല്ലോ നമ്മള് അപ്പൊളത്രയും രുചിക്കുറവുവരും. അപ്പൊ ഇവരുടെ ഭക്ഷണത്തിനു രുചിക്കൂടുതലും പിന്നെ യെനിക്കുതോന്നുന്നു എല്ലാവരുമിപ്പം ജോലിക്കൊക്കെ പോയിട്ടു വരുമ്പോം പാചകം വെക്കില്ലേ ചെയ്യാനുള്ളസമയമൊന്നുല്ല അതുകൊണ്ടവര് എളുപ്പ വഴിക്ക് പുറത്തുനിന്നാന്നു തോന്നുന്നു ഫുഡ് അല്ലേ ആഹാരങ്ങളുമേടിക്കുന്നത്
ആഹ് അതെ
പക്ഷെയതിനകത്ത് ഒരുപാടുദോഷങ്ങളും വരുന്നുണ്ട്
ദോഷങ്ങൾ വരുന്നുണ്ട് ദോഷങ്ങളേയുള്ളൂ അത് എന്നുണ്ടാക്കിയാ യതാണ് എത്ര ദിവസത്തെ പായ്ക്കുണ്ടെന്നൊന്നും നമ്മുക്കറിയില്ലല്ലോ നമ്മളതുകഴിക്കുന്നു ആഹ് നമ്മള് എന്തേങ്കലും വാങ്ങിയാൽ ചെല സമയത്ത് പയംപൊരിക്കെ വാങ്ങിയാല് അതിന് പുളിപ്പും സ്മെല്ലൊക്കെ ആയിരിക്കും ഇ എങ്ങനെത്തെ മാവ ണ് ഉണ്ടാക്കി വെച്ചോനൊന്നുംഅറിയില്ല പിന്നെ നമ്മള് ശരീരത്തിന് നമ്മുക്കത് കേടാണ് കാരണം ഇപ്പോരോ അസുഖല്ലേ വെച്ചാല് മക്കൾക്ക് വരെ ക്യാൻസർ ആണ് ഒന്നാമത് ഈ പിന്നെ ഭക്ഷണത്തിന്റെ ആണ് കാര്യയിട്ട് അയ്ൽ അടങ്ങിയിരിക്കുന്ന വെഷം എന്താന്ന് നമുക്ക് അറിയിലല്ലോ എന്ത് കേടാണ് അയിലള്ളതന്ന്
അവര് ഈ പഴമ്പൊരി ആയാലും ഈ പൊരിപ്പ് സാധനങ്ങളൊക്കെ ഇവർ എത്ര ദിവസം ഉള്ള എണ്ണല്ലേ ഇന്ന് പൊരിക്കുന്ന എണ്ണ അധികം വര്ന്നത് ച്ച് ആരിക്കു അടുത്ത ദിവസവും പിന്നെ അടുത്ത ദിവസവും എല്ലാം ഉപയോഗിക്കുന്നത്.
ആ, അതെ
ഇത് പക്ഷെ നമ്മള് കാണ്ന്നില്ലല്ലോ നമ്മള് പോയി അവിടുന്ന് അത് മേടിച്ച് കഴിക്കുവ. അന്നിട്ട് അവര് പാചകം ചെയ്യുന്നെന്റെ ചിലരിടത്ത് വൃത്തിയില്ലാതെക്കെ ആയിരിക്കും ഇല്ലെ. ചെയ്യുന്നത് വെള്ളവായാലും വെള്ളവൊക്കെ വൃത്തിയില്ലാത്ത വെള്ളത്തിലെക്കെ ആയിരിക്കും.
ആ, അതെ ആ, അതെ അത് കെഴ്ക് ഇണ്ടോ കെഴ്കി വൃത്തിയാക്ക്ന്നൊന്നു അറീല. അവര് നമ്മളെ തീറ്റിക്കുന്നു. അത്രേ ഒള്ളു അവർക്ക് പൈസ ക്യാഷ് കിട്ടണം അതാണ്.
അതെ അവര് പൈസക്ക് വേണ്ടി ചെയ്യും. പക്ഷെ, നമുക്ക് തോന്നും നമ്മള് കൂടുതലും വീട്ടിൽ തന്നെ ഇല്ലേ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നയ നല്ലതെന്ന് തോന്നുന്നു ഇല്ലേ?
ആ, അതെ.
നമ്മള് വീട്ടിലാവ്മ്പ നമ്മള് അതെ പോലെ അ അത്ര വൃത്തിയോടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ? ഇബര് പൊർ ത്തുന്നുള്ളോരെ ഒന്നു നമുക്ക് ഒന്നു അറിയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു കടേ ചെന്നാൽ നമ്മക്ക് ആ ക ടേടെ അവര് ഈ പാ ഭക്ഷണം കൊണ്ട് തരുന്നെട്ത്ത്ലെ നമക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ അടുക്കളയിൽ അത് എങ്ങനാ ചെയ്ത് വെക്ക്ന്നെ ഒന്ന് നമ്മ
ആ അതെ കാണൂല നമ്മള് അഹ് വാങ്ങി. കീശെ കീശിലാക്കി കൊണ്ടു പോ പോവെല്ലേ
അതെ അത് മേടിക്കാൻ ആളുകള് ഇങ്ങ് ക്യൂ നിക്ക്.
ക്യൂ നിക്കാണ്. ഭയങ്കര തെരക്കായിരിക്കും. അത് കാണുമ്പോ നമ്മ ഇക്കും വാങ്ങാലോന്ന് നമ്മക്കൊരു മനസ്സിന് ഒരു തോന്നല് നമ്മക്ക് ഇണ്ടാവു അപ്പ നമ്മള് കേറി വാങ്ങുന്നു. അത അപ്പ അയിന്റെ സത്യാവസ്ഥ ഒന്നും നമക്ക് മറ്റ് മനസ്സിലാവാൻ കഴിയൂലല്ലോ.
ഇല്ല, അതുപോലെ തന്നെല്ലേ നമ്മളിപ്പഴത്തെ പച്ചക്കറികള് പച്ചക്കറികള് തന്നെ അല്ലേ വിഷാംശം അടങ്ങിയിരിക്കുന്നതാ.
ആ വിശാംഷന്നെ ഒള്ളൂ നമ്മള് വിശ്വസിക്കാൻ കഴിക്ക് ആണെങ്കിൽ നമ്മക്ക് നമ്മൾ തന്നെ ഇണ്ടാക്കണം. അല്ല നമ്മള് അത്തരത്തിലുളള ഇത് ഇട്ന്നൊള്ളൂ. ജൈവ വളം എന്തോ ഒക്കെ
അതെ, അതെ
കീടനാശിനികളൊന്നും നമ്മള് ഇടുന്നില്ലല്ലോ?
ഇത് ഇടുന്നില്ലല്ലോ നമ്മള് പറഞ്ഞാ അവർക്ക് നമക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെലും പച്ചക്കറികളൊക്കെ ഇല്ലേ പച്ചിമുളക്, തക്കാളി, വെണ്ടയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്
ക്ക്ആവശ്യത്തിന് നമ്മക്ക് ഉപയോഗിക്കാം നമ്മള് ഇണ്ടാ
അതെ, ആ അത് അതാണെന്ന് തോന്നുന്നു നമുക്ക് നമ്മടെ ശരീരത്തിനും അല്ലെ നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ, എനിക്ക് തോന്നുന്നെ ഇപ്പ ആർക്കും ഒന്നിനും സമയ ഇല്ല അതുകൊണ്ടാണന്ന് തോന്നുന്നു അല്ലേ
നമക്ക് നമ്മളെ ഇപ്പ നമ്മള് മക്കള് സ്കൂൾക്ക് പോയാല് നമ്മക്ക് നമ്മൾതായിട്ട്ള്ള പണികൾ ഇണ്ടാവും. പിന്നെ അകട്ച്ചേര് അത് ആ തുടക്ക്, മുറ്റമടിച്ച് വാര് അപ്പോത്ത്ന് തന്നെ ആയി പതിനൊന്ന് മണി. അത് കഴിഞ്ഞ് ഫുഡും ഇതൊക്കെ ഇണ്ടാക്കുന്ന ഒര് സമയം അതൊരു ഒന്നര വരെ അതുണ്ടാവും പിന്നെ അമ്മളെ കുളിയും ഇതൊക്കെ കഴിയുമ്പോത്തിനും എന്റെ പണിയാവും പിന്നെ മക്കൾ സ്കൂളിട്ട് വരുന്നു നാല് മണി ആവുമ്പോത്തേക്കും അങ്ങനെ അങ്ങനെ പോന്ന് സമയം. ഞാൻ പറയും എന്താ സമയം ആവുന്ന് ന്ന് അറീല കാരണം ആഹ്.
എല്ലാവരും കാശ് കൊടുത്തേ ഇപ്പൊ വിഷം മേടിച്ചാ കഴിക്കുന്നത്. പക്ഷെ അവർക്ക് ആഹ്
ങ്ങന വശൊക്കെ. പക്ഷെ വിഷം പറഞ്ഞഴിഞ്ഞ അങ്ങനെ നമ്മുക്ക് നമ്മളെ സാഹചര്യം അങ്ങനെ ആയിക്കും അപ്പൊ നമ്മളത് വാങ്ങും. നമക്ക് ഇണ്ടാക്കൻ അതിന് സമയല്ലല്ലോ.
ഇല്ല ഇല്ല അതുകൊണ്ടാണ് നമ്മള് ഇനി
തന്നെ ആയാ തന്നെ നമ്മൾ ഇജ് ചാക്കരിയൊക്കെ വ അരി നമ്മള് വാങ്ങിയ തന്നെ ആ ഇത് അത് കേഴുകുമ്പോൾ ത എണ്ണ മഴൊക്കെ എന്തൊരു അതൊക്കെ നമ്മള് വഴറ്റി ക്ക വയാണ നമ്മൾ ആക്കുന്നത്. മറയാവറ്റെ ആഹ് അതെ കേടു വരാതിക്കാന് അവര് എണ്ണ മഴ എന്തൊക്കെ ഇതാക്കിയാണ് മിനുസ ആക്കിതെരുന്നേ. പിന്നെ ആഹ് അരിക്ക് അല്ല എന്ത് കിട്ടാണം ഒക്കെ.
ഉന്തെ അരിയൊക്കെ മായം വന്നെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഇവിട് ആഹ്. കഴിവ് ല്ലേ ആഹ്.
ചെയ്യാറ് കാരണം നമ്മളെ ഈ മട്ടെരിയറഞ ട്ടെരി ഉണ്ടല്ലോ അതൊക്കെ വാങ്ങുമ്പോ അതൊക്കെ കെ കുറച്ച് മുന്നേ ഞങ്ങള് അതായിരുന്നു വാങ്ങുന്നെ എൻ ത അതങ്ങട്ട് കെഴുകുമ്പോൾ നമ്മളെ കൈയിലെ നെറം ചുവപ്പ് നെറായിരിക്കും.
അതെയോ?
അപ്പൊ അതിട്ട അത് സോപ്പും കൂടി ഇട്ടാലും കൂടി അത് പോവൂല അപ്പൊ നമ്മള് നമ്മളെ വയറിന്റെ ഉള്ളിലാണല്ലോ അത് അടിഞ്ഞു കൂടുന്നത് ഞാൻ പറയാ എങ്ങനെയാണ് അത് പാസ് തുകൊന്തോ. ഇല്ലാതെ വെരുന്നെ ലോ ഇത് ലോക മനുഷ്യാണ് ഈ കാട്ടി കൂട്ടലൊക്കെ കണ്ടെത്തുന്നതെ. അപ്പൊ അവര് ആ അരിക്ക് പിന്നെ ഭാരം കൂടാനും എല്ലാത്തിനും കാരനാണ് അത് ഇട്ട് ചെയ്താല് അവർക്ക്ന്ന് സംങ്ക്യം ഒന്ന് കിട്ടും അല്ലോ.
അതെയോ എനിക്ക് തോന്ന് ഇപ്പ നമ്മെ ഇവിടെ എല്ലാരേം ഈ പാടങ്ങൾ കൃഷി ചെയ്യേണ്ട നെൽപ്പാടങ്ങളെല്ലാം നികത്തി എല്ലാരും വീട് കടകൾ ഒക്കെ അല്ലേ. വെച്ച് കൊണ്ട് നെൽ കൃഷികള് കുറഞ്ഞ് അപ്പൊ ഈ അരികളൊക്കെ ഈ പുറത്ത് അല്ലെ പുറം സ്ഥലത്ത് ന്നൊക്കെ വന്നപ്പോ അതൊക്കെ ഒരുപാട് മായം ചേർന്നതായിണ്ട്.
ആഹ്.
പണ്ടൊക്കെ നമ്മളെ ഇവിടെയൊക്കെ ആണെങ്കി വയലുകളിൽ കൃഷികളുണ്ടായിരുന്നു. അപ്പൊ അതിനാത്ത് മായം ഒന്നും ചേർക്കാതെ അല്ലേ നെല്ലൊക്കെ വളർന്ന് നെല്ലരി കുത്തി അവര് അത് അതി രീതിയിലായിരുന്നു എല്ലാം എടുക്കുന്നത് ഇപ്പൊ ഒരു ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന്. ആർക്കും അതിന് സമയില്ല പിന്നെ കണ്ടങ്ങൾ ഉള്ളത് നികത്തി വീട് വെക്കാനാണ് സമയം.
ആഹ് അതെ അ വീടിവിടെ വെക്കുന്നെ. സമയം ഇല്ല അതൊക്കെ അങ്ങനെ കൃഷിയൊക്കെ വെള്ള ആയാല് പിന്നെ അതുകൊണ്ടും വെള്ളപ്പൊപ്പം ഉന്തൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും ഇങ്ങോട്ട് മടപ്പ് വന്നേരി
അങ്ങോല്
പിന്നെപ്പൊ ഒന്നും ഉണ്ടാക്കാതില്ല വെള്ളം കെട്ടിനിന്നാ നമ്മളെ കൃഷികളൊക്കെ നശിച്ചു പോവല്ലേ പിന്നെ നമ്മക്ക് ഞമ്മക്ക് കൂടുതലും തമിഴ്നാട്ട്ന്നെന്നെ വരണം നമ്മളെ കേരളത്തിലെക്കെ ഇപ്പോ അങ്ങനെയൊന്നു ഇല്ലല്ലോ അതന്നെ അവർക്ക്
ഇല്ല
ആഹ് തൊക്കുറവാണ് ഒക്കെ അവിട്ന്നാണല്ലോ വരുന്നേ
അതെ അതെ
അപ്പൊ നമ്മള് മനുഷ്യരെ ഓരോരെ കാട്ടികൂട്ടലുകളന്നെയാണ് എന്തായാലും നമ്മളെ കേരള ത്തില്ന്നെക്കാരം ഇങ്ങനെ അസുകം ഇതൊക്കെ ഇത്ര കൂടുതലള്ളത് ജനസംഖ്യ നമ്മളെ ഇവിടെ തന്നെയാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അസുഖം ഇതും ഓരോ ദിവസം മരണപ്പെടുന്നെ എത്ര കണക്കില്ല അസുഖം കാരണം ക്യാൻസർ കാരണം ഓരോന്നായിട്ട്
കൂടുതലും ഫുഡ്ക്കെകഴിച്ച് കൊളസ്ട്രോൾ കൂടിയാണെന്ന് തോന്നുന്നു അറ്റാക്ക്
ആഹ് അറ്റാക് അതെ അറ്റാക്ക് പോലത്തെ ഇതൊക്കെ നമ്മളെ ഇത് എല്ലായി സൺഫ്ലവർ ലൊക്കെ എന്തോ ഒരു കേടാ അടഞ്ഞിരിക്കുന്നെ പിന്നെ ആഹ് അത്ര പിന്നെ അത്ര വിശാണ് അതൊക്കെ അയ് അതിനോട അല്ല നമ്മൾ ഈ പിന്നെ മന്തി ക്കൊക്കെ സോസ് ഇതൊക്കെ ഇണ്ടാക്ക
ആഹ്
പിന്നെ അതിനോക്ക അതിലൊക്കെ എന്തൊരു കേട അതോക്കെ നമ്മള് പച്ചക്കാണ്ട് കഴിക്കണത് ചെയ്യുന്ന അപ്പൊ അപ്പൊ തിളപ്പിക്കാനോ ഇതിനൊന്നും ഇത് ഇല്ല ല്ലോ തിളപ്പിച്ചാട്ടാണെങ്കിൽ അത്ര കേടുണ്ടാവൂല്ല തളച്ച അതിന്റെ കേടൊക്കെ പോവും എന്നാ പറയാ ഇത് തളപ്പിക്കാതെ നമ്മളത് ഇത് പിന്നെ മിക്സിൽ അടിക്കുന്നു നമ്മളത് പച്ചോടക്ക കുടിക്കുന്നു ബപ്പൊ മക്കക്കൊക്ക മന്തിക്ക് സോസ് തന്നെ കിട്ടണം
അതെ
എന്നാ ശരിട്ടോ ഇഞ്ഞ് പിന്നെ വിളിച്ചാലാ
ആഹ് ശരി ഒ